അലോ
ആഹ്‌.. ഹലോ
കേൾക്കാമോ?
ആഹ്‌ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ?
ആഹ ഇപ്പൊ കേക്കാം ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാ ഞാൻ ചോദിച്ച കേൾക്കാമൊന്ന് ആഹ്‌ മഴ ഇപ്പൊ തുങ്ങിയതാ പകലൊക്കെ വെയിലുണ്ടാരുന്നു
ഓ യിവടെ ഓരൂ രണ്ട് മണിതൊട്ട് ഇരുണ്ടുടി കിടക്ക പക്ഷെ പെയ്തില്ല ഒരു ഇടി പക്ഷെ മഴ പെയ്തില്ല
ഇവിടപ്പഴാ തൊടങ്ങിയത് വല്ല്യതായിട്ടില്ല എങ്കിലും മിന്നലെ ക്കെയുണ്ട് മഴേ ചെറുതായിട്ട് ആഹ് മഴ ചെറുതായിട്ടേള്ളൂ
ആണോ
ഉം
പെയ്യുവായിരിക്കും ചെലപ്പോ ഇങ്ങനെ കൂടിക്കടന്ന് എവിടെയെങ്കിലും ലോഹ്
അതാ അഹ് നല്ല ശക്തമായിട്ടില്ല എങ്കിലും പെയ്യുന്നുണ്ട്
ആഹ് പെയ്യുന്നുണ്ട് അപ്പൊ രാത് കൊറച്ച് തണുപ്പെങ്കിലും കിട്ടോല്ലേ ചൂട്കാരണം എങ്ങനെ
വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
വിശേഷങ്ങൾ എന്താടാ ദേ ഇങ്ങനെയൊക്കെ പോകുന്ന് ഇനിയിപ്പോ സ്കൂളൊക്കെ തുടക്ക തൊറക്കായില്ല്യോ
ഉം ട്യൂഷനൊക്കെ വിട്ടില്ല്യോ
ഏഹ് ട്യൂഷന് വി ട്ട് തൊടങ്ങിയില്ല വി ഓഹ് വീട്ടിരുന്ന് പഠിച്ചോളാംന്ന് പറഞ്ഞിരിക്ക പിന്നെ വിചാരിച്ച് യു കെ ജി ലല്ലേ അപ്പം പിന്നെപ്പഴേ വിടണ്ടാ എ ന്ന് വി ആഹ്‌ യു കെജിയ ഇപ്പഴേവി ഇരുന്ന് പഠിയ്ക്കണ്ടേഎന്ന നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി നമ്മടെ എന്റെടു ഒട്ടും അടങ്ങിയിരിക്കത്തില്ല അവർ അച്ഛന്റെറടുത്ത് ഇറങ്ങി അമ്മള് ഒന്നിങ്ങേട്ടെടാ ഭയങ്കര ഒരു കാവാണ് കരച്ചില് ചെല്ലുമ്പോ കരച്ചിലാ
ഉം രാത്രിത്തേക്കൊക്കെള്ളഎല്ലാ ഫുഡ് ആഹ് മോന് ട്യൂഷന് വിട്ട് രാത്രിത്തേക്കൊക്കെള്ള ഫുഡൊക്കെ ആയോ
ആഹ്‌ ഫുഡെന്താണ് ചോറ് വെ ചോറ് പിന്നെ ഒരു തോരനുവെച്ച് പിന്നെ ഉച്ചക്ക് വൈ ട്ട് ഞങ്ങക്ക് വൈകിട്ടാ മീൻ കൊണ്ടുവരുന്നത് അപ്പൊ വൈകീട്ട് മീൻകറിയും വെച്ച്
ഒരുമിച്ചങ്ങ് വെയ്ക്കോ
രാവിലെ ആഹ്‌ വൈട്ടത്തേക്ക് അല്ലാതെ ഇപ്പ ഇവിടെ ആരും അങ്ങനെ ചെലപ്പറ്റെ ങ്ങാനും ചപ്പാത്തി കഴി ക്ക്ണവരേള്ളൂ ഞാൻ പിന്നെ കയി ക്കൂല ഞാൻ വൈട്ട് കയിക്കില്ല മൊ ട്ട ആഹ് ഒരു മുട്ട അങ്ങനെ ഒന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ അവര് ചോറ് കഴിക്കും പിന്നെ ചെലപ്പഴെ ങ്ങാണംവേണ്ട ചപ്പാത്തി വേണന്ന് പറഞ്ഞാ അതില് വേടിച്ചിക്കുന്നതുണ്ടല്ലോഅത് കൊയച്ച് ണ്ടാക്കാറില്ല അത് ചുട്ടെടുക്കത്തേ ഉള്ളൂ ആഹ് കടയിന്ന് മേടിച്ച അത്കൊണ്ട് എവിടെ കട ഇവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ അപ്പം നല്ലതാ ആഹ് അങ്ങനെ അവിടുന്ന് വേടിച്ച് വെക്കും ഉം അപ്പൊ അതും വെറും ചോറാ ഉള്ള്ന്നും കരീക്കുന്നത്
ആഹ് രാവിലെ ഞാനും അങ്ങ് ഒരുമിച്ചന്ന് വെയ്ക്കും വൈകീട്ട് നീ ആരാ കിടന്ന് വെക്കുന്നത് ന്നെ ചോറ് കുറവങ്ങാനോ ആന്നെങ്കിലേ ഉള്ളൂ ആഹ് ഗ്യാസിന്റെ
ഈയട് ഞങ്ങടെ ഗ്യാസ് തീർന്നിട്ട് എത്രയാ പതിനെട്ട് ദിവസയിട്ടാ കിട്ടി പതിനെട്ട് ദിവസം അടു പ്രാക് വെച്ച് വച്ച് ഉ
ഷേ ആഹ് ഉം പതിനെട്ട് ദിവസം കഴിഞ്ഞാണോ കിട്ടിയത്
ആഹ് പത്ത്സം കയ്ഞ്ഞാ കിട്ടിയത് ബുക്ക്യ്ത് ഞങ്ങക്ക് കിട്ടി ആദ്യം നമ്മള് ക്ക്‌ ചെയുമ്പോ സാധാരണ ഒ ടി പി വരുല്ലോ ഇത് ഒ ടി പി വരുന്നില്ലായിരുന്നു അപ്പൊ ബുക്കായ നമ്മക്കറിയത്തില്ല പിന്നെ ഒരാഴ്ച യായിട്ടും കാണഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത്യ്തു വീണ്ടും ഏജൻസിയിലേക്ക് വിളി ച ആരു ഗ്യാസ് ബുക്ക് ചെയ്യുന്നയ്ന് മുമ്പ് ഇതല്ല അല്ലാത അവരുടെ നമ്മടെ ഏജൻസിണ്ട് ഏജ വിളിച്ചപ്പോ അവര് പിന്നെ അടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആഹ് ആയിട്ട് ഇത് ഒ ടി പി വരു ഗ്യാസിന്റെ ഇതാഉമ്പഴത്തേക്ക് ഒ ടി പി വരൂന്ന് പറഞ്ഞു പത്ത് പതിന പതിനെട്ട് പതിനെട്ടാമത്തെ ദിവസാ ഗ്യാസ്കിട്ടി അപ്പം പറയും ചൂടുവള്ളക്കെ മാത്രം തിളപ്പിച്ചാ മതി ചായയിട്ടാ മതി കറിയൊന്നും ഈനാതു വെക്കണ്ട
ആഹ് ഞാനെന്തായാലും തീരുന്നേന് മുന്നേ അങ്ങ് ബുക്ക്യ്ത് അതുകൊണ്ട് എനിക്ക് ഉണ്ടായിരുന്നു ക്ഷാമുണ്ടായില്ല ആഹ്
ഇവടെ അങ്ങനെ ഒരു പ്രശ്ന അത് എന്താ സാധാരണ നമ്മള് രണ്ട് കുറ്റി അതിലൊരെണ്ണം തീരു പക്ഷെ അമ്മടെ ലാസ്റ്റ് കുറ്റി എടുത്തപ്പോഴത്തേക്കും ആഹ് മറ്റേ ലോക്ക്ഡൗൺ പോലെ ഗ്യാസ് എന്തേ ത് കുറഞ്ഞില്ലേ അപ്പൊ അവര് ഓഹ് ഇനി ഒരുമാസം കഴിഞ്ഞേ ബുക്ക്യ്യാൻ പറ്റത്തുള്ളോന്ന് പറഞ്ഞ അടുത്ത മാസത്തെ ഡെയ്റ്റ് ഇങ് തന്ന്
തന്ന്
അപ്പൊ നമ്മൾ ബുക്ക് ചെയ്താൽ വരത്തില്ല അപ്പൊ രണ്ടാമത്തെ കുറ്റി കാലിയായിട്ട് ഇരിക്കുവോന്തേനോ
ആഹ് ഞങ്ങള് നേരത്തെങ്‌ ബുക്ക്യ്തിട്ട്
ആഹ് അങ്ങനെ പറ്റിപ്പോയതാ ആഹ് ലാ ഇനിയിപ്പ ഞാൻ അടുത്ത മാസം ജൂൺ പത്ത് കഴിഞ്ഞിട്ടേ ബുക്ക്യ്യാൻ പറ്റുള്ളൂ
പറ്റത്തുള്ള നാപ്പത്തഞ്ച് ദിവസം കഴിയാഞ്ഞാലേറ്റാ തോന്നുല്ലേ
ആഹ് നാൽപത്തഞ്ച് ദിവസം കഴിഞ്ഞാല് ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ആക്കി മറ്റേത് ഇരുപത്തെട്ട് ദിവസായിരുന്നു ഇപ്പൊ നാൽപത്തഞ്ച് ദിവസം ആക്കി
ന്നാ ആക്കി സ്കൂള് തൊറപ്പൊക്കെ ആവുമ്പോഴാന് പിള്ളേർക്കൊക്കെ രാവിലെ പോകാനുള്ളതും ബുദ്ധിമുട്ടല്ലേ ആഹ്
സമ്പത് പെട്ടെന്ന് പെട്ടെന്ന് പണി അങ്ങ് തീരും ഇപ് ഇപ്പൊ ചൂടുവെള്ളം തെളപ്പിക്കാൻ ചായ അപ്പൊ ദോ അങ്ങനെ നമ്മളിപ്പോ രണ്ട് ഇതൊക്കെയുള്ളപ്പം പെട്ടെന്ന് പണിയങ്ങ് തീരട് പിനാത്ത് പിന്നെ നമുക്ക് ചോറ് വെക്കാന്നല്ലാതെ പെട്ടെന്ന് അത്രയും അടു ട്ട് പിന്നെ തീ എത്തി ചോറ്ടക്ക വച്ച് കഴിഞ്ഞാ അങ്ങനെ കിടന്നൊളൂല്ലോ
ഉം ഞാ ഞാൻ ചോ ആഹ് ഞാൻ ചോറും മീൻകറിയും കുടിക്കുന്ന വെള്ളവും അടുപ്പിലേ വെക്കത്തുള്ളൂ കാ
ആഹ് ഞങ്ങള് ചോറും അടുപ്പത്തുന്നാ വെക്കുന്നത് ഇപ്പം പിന്നെ എല്ലാം വെ ചായെ ക്കെ ഇടുതോളു കാര്യം ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നത് കാരണം
ആന്ന്
വിറകുണ്ടോ അതു ഇ വിറക് വേടിച്ച് വെച്ചേക്കുന്നത് കീറാൻ ആളി ല്ല അത് കാരണം നമ്മൾ കത്താൾ ഇട്ട് വെട്ടി വെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഹോ എന്തായാലും ഗ്യാസിന്റെ കഷ്ടം ഒരു കഷ്ടം തന്നാ
ആഹ് ഞങ്ങളും വെറകു ഇല്ല. നമ്മുക്ക് മേടിക്കണം.
ആഹ് വേടിക്കണണ്ട് നമ്മള് മരം മുറിച്ച് ഇത് ചെയ്ത് വെച്ചേക്കു പക്ഷെ അത് കീറാൻ ആരേം കിട്ടിലടെ ചെറുതൊക്കെ ആണെങ്കി നമ്മ നമ്മക്ക് തന്നെ അങ്ങ് തട്ടി കീറാനേ ഉള്ളൂ. പക്ഷെ വല്യ വെറകൊക്കെ ആരു കീറാനാ
അവിടെ ഈ മെഷീൻ കൊണ്ടുവരത്തില്ലയോ ഈ വണ്ടി
ഇവിട ഇല്ലാ അങ്ങനെ മെഷീൻ കൊണ്ട് പക്ഷെ നമ്മടെ അങ്ങ് അപ്പർത്ത സൈഡിലൊക്കെ മെഷീൻ കൊണ്ടുവന്നിട്ട് വെട്ടുന്ന അവര് മണിക്കൂർനെങ്ങാണ്ട് മൂ
മണിക്കൂർനാ
ആഹ് മണിക്കൂർന് ആഹ് മണിക്കൂർനാ പൈസെന്ന് പറയുന്ന കേക്ക ആണ്ല്ലേ നമ്മുടെ ഇവിടെ ഒന്നു ഇങ്ങോ ട്ട് കൊണ്ടുവരുന്നില്ല പക്ഷേ അങ്ങ് അപ്പർത്തെ സൈഡി കൊണ്ടുവരുന്ന് പറയുന്ന കേക്കാം.
അത് ശെരി ഇവിടൊക്കെ കൊണ്ടുവരും. പക്ഷേ നല്ലതാ കേട്ടോ വല്യ വെറകൊക്കെ ആണെങ്കിലെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടല്ലേ മെഷ്യൻ
അവര് ആഹ് പിന്നെ ഒരു മനുഷ്യന് എത്രത്തോളം കെടന്ന് വെട്ടിയാലാ ഇവിടെ ചേട്ടനനിയനും വല്ലപ്പോഴും വെ ചേട്ടൻ വെട്ടുമ്പോ നമുക്ക് അത് ഊപ്പാട് വരും. കിതയ്ക്കും കാര്യം വല്യ തടി ഭയങ്കര കട്ടിയുള്ള തടിയല്ലിയോ കോടാലി ഒക്കെ വെച്ചതിനെ വെട്ടാൻ ഭയങ്കര പാട പക്ഷെ മിഷീൻ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. ഇനി നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം വിളിച്ച് വരുത്തി കഴിഞ്ഞ എല്ലാർക്കും അതൊരിതായിരിക്കും. അപ്പം പിന്നെ പിന്നെ എല്ലാരും അങ്ങനെ വെട്ടുവായിരിക്കും.
ഒരു തവണ വിളിച്ചു കഴിഞ്ഞാലേ പിന്നെ അടുത്തൊക്കെ ഉള്ളവര് കാണുമ്പം അവരൊക്കെ വിളിക്കും നമ്പര് വാങ്ങിച്ച് വെച്ചാ മതിയല്ലോ
ആഹ് അതാ ഇനി പ അങ്ങനെ അങ്ങ് അക്കര അപ്പർത്തെ സൈഡിലൊക്കെ വരൂന്ന് പറയുന്നേക്ക നമ്മുടെ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരത്തില്ല.
ഉം പക്ഷെത് നല്ലതാ അത് മെഷീൻ വെച്ച് പെട്ടെന്ന് കീറി തരുകയും ചെയ്യും. പിന്നെ വലുതായിട്ടാ കീറി ഇട്ടേക്കുന്നെങ്കി ഇവിടെ ചേട്ടനാന്നേ ഒന്നുടെ പൊട്ടിച്ച് തരും. ഉം അന്നേരം നമുക്ക് എളുപ്പല്ലയോ
ആഹ് എളുപ്പവാ പിന്നെ ഒരു മാതിരിപ്പെട്ടാ വലുതാണെങ്കില് പൊട്ടിയതാണെങ്കിലെ അതങ്ങ് കത്തും ഈ പൊട്ടാതിരിക്കുമ്പഴാ തീ പിടിക്കാൻ പാട്
പാടാന്ന് ഒണങ്ങിയതാണെങ്കി അങ്ങ് കത്തിപ്പിടിച്ചോളും
ആഹ് ഒണങ്ങിയതാണെങ്കി വേഗം കത്തിപ്പിടിച്ചോളും. ആഹ് ഇനിയിപ്പം ഇനിയിപ്പം പക്ഷേ കീറിയേ പറ്റത്തോളൂ. ഇനിയിപ്പ ആരേലും വിളിച്ച് എങ്ങനെങ്കിലും കീറിച്ചെ പറ്റ ത്തുള്ളൂ. കാര്യം ഇനി അങ്ങോട്ട് മഴയാ
ആന്ന് മഴയാ. അല്ലെ ഈ വെറക് കത്തിക്കണോന്നുണ്ടെങ്കിലേ എന്തെങ്കിലും വേ ണ്ടേ ഞാനാനെ ഇച്ചിരി മണ്ണെണ്ണ കിട്ടുന്ന എടുത്ത്‌ ഒഴിക്കും.
ആഹ് മണ്ണെണ്ണ ഇപ്പഴില്ലി കിട്ടി തൊടങ്ങിയത്. ഇപ്പൊ ഇപ്പൊ മൂന്നാല് മാ സം കൊണ്ട് എന്തായാലും കിട്ടുന്നുണ്ട്.
കിട്ടുന്നത് അത് ഞ ഞാനും അങ്ങനെ അടുപ്പിലോട്ട് ഒഴി ഒഴിപ്പാ.
ഇവിടെ അടുപ്പ് മ ത്രല്ലരുന്ന് ഇല്ല പാമ്പിന്റെ ശല്യം എറങ്ങിയ സമയം പാമ്പ് എല്ലാവരെയും ഓടി നടന്ന് കടി ഞാൻ വീടിന് ചുറ്റും കൊണ്ട് പോയി ഒഴിക്കുവായിരുന്നു.
മണ്ണെണ്ണ ഒഴിക്കുന്നത് നല്ലതാന്നോ. ആഹ് മണ്ണെണ്ണ ഒഴിക്ക ശരിയ നല്ലയാ നല്ലതാ
ക്ഷേ കേറത്തില്ലെന്ന് പറയുന്ന കേ ത ഇവിടെ ഇവിടുത്തെ ന്റെ പണിന്നു കിടക് രാ വൈകുന്നേരം സന്ധ്യയാവുമ്പോഴത്തേക്ക് നമ്മള് എന്ത് ചെയ്യുന്നറിയോ റ്റുംത് കുപ്പിക്കാത്ത ഇങ്ങനെച്ച് ഹോൾ ഇട്ടിട്ട് കൊണ്ട്ന്ന് ചു ജനലിന്റെ സൈഡില് എൻക് കെടക്കുന്നതിൻ്റെ മുമ്പ് ജെ രണ്ട് വാതിലിലും സൈഡിലിങ്ങനെ അടിവശത് ത് കാര്യം ഉള്ളി ക്കൂടർങ്ങാണോ ഈലെ കൂടെങ്ങനാ കേറാ? കുഞ്ഞതായാലും വന്നാൽ പോരായോ അപ്പൊ നമ്മൾ ഇവിടെ കൊറച്ച് ഊഹ് ഇതിലോട്ടുള്ള സ്ഥല ആയതോണ്ടേ അപ്പൊ ച ചേലെ അ നമ്മടെ അപ്പുറം ഇപ്രോക്കെ നമ്മടെ തന്നെയാണെങ്കിലും വസ്തു ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുടുംബക്കാരുടെ ഒക്കെ ഇങ്ങനെ കിടക്കുക അപ്പൊ അതിലൊക്കെ ഈ എഹ് ഈ എന്താ പറയാ കൃഷിയൊക്കെ ഇല്ല അപ്പൊ കാട് പിടിച്ച് കിടക്കമ്പൊ ഇതി നിങ്ങെണെ ഇറങ്ങി വരോ ഇല്ലോ നമ്മള അറയത്തില്ലല്ലേ ആഹ് സാധാരണ പൊതുവെച് ചെലപ്പോ വല്ലപ്പോഴുംങ്ങാണം ഓര്ണ്ണത്തിന് ഏക്കെ അങ്ങനെ കാണാറുണ്ട് നമ്മൾ അത് പകൽ സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോ കുഞ്ഞുത് വലുത് നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കുഞ്ത് വലുത പ്പൊ കൊണ്ടായിരിക്കോല്ലോ അതോണ്ടല്ലേ കുഞ്ത്ണ്ടായത് ആഹ് പക്ഷേ ആ സമയം ന്തെ വച്ചാല് ചൂട് പരിക്യോ ഓടി നടന്ന് എല്ലാരേം അങ്ങ് കടിക്കുവല്ലയോ
ആഹ് കഴിക്കുവായിരുന്നു ആഹ്
ആഹ്ആഹ് പ്പ ആഹ് അങ്ങനെ എഹ് രണ്ടാമത്തെസം എന്റെ കുഞ്ഞു പിള്ളേരെ കടിച്ചതിന് ശേഷം പിറ്റേന്ന് നോക്കിയപ്പോം വൈന്നേര സന്ധ്യയപ്പോ നമ്മുടെ പട്ടി കെട്ടുന്നടുത്തൊരു കുഞ്ഞുതൊർണം വന്ന് വന്ന് ഞാൻ കണ്ട് പിന്നെ നോക്കിയപ്പോ സാധനത്തിനെ കാണുന്നതും ഇല്ല. പിന്നെ അന്ന് വിടെ മൊത്തം മണ്ണെണ്ണ അന്ന് മൊതല് ഞാനീ മണ്ണെണ്ണെടെ അഭിഷേകവുആ നി പെരക്കാത്തോട്ടേ കാണൻ കേറി പുള്ളന്നേ കാണാ നിക്കുന്നടുത് കാണ അതോ എന്തുവാണോ പാമ്പോ ഓടി നടന്ന് എല്ലാരേം കടിക്കുവായിരുന്നു
ആന്ന് പിള്ളാരെയൊക്കെ കടിച്ചായിരുന്നല്ലോ ഞങ്ങളടെ ഇവിടെ അടുത്തൊരു വയലിലൊ ഒരു കൊച്ചിനെ ഇതുപോലെ കഠിച്ചാത് ഐ സിയുല ഒക്കെ ആയിരുന്നു അത് വയലേരിയ ആഹ് അത് ഐ സി യു ലേർന്ന് രണ്ടാഴ്ച ഐ സി യു കിടന്ന്
അയ്യോ ആഹ് കൊഴപ്പൊ അത് ഓടി നടന്നതോ വീടുകളി കേറ് ത് അവിടെ ഇവിടെയും കണ്ടില്ലേ മറ്റേ ആ ന്യൂസ് നമ്മള് കണ്ടില്ലായിരുന്ന രാ രണ്ട് കുഞ്ഞുങ്ങളെ കടിച്ചോ അതൊക്കെ എന്ത് സഹിക്കാൻ പറ്റുന്നാണ് പിന്നെ അന്ന് ന്യൂസിനകത്ത് വരും പാമ്പോ ഒരു ദിവസം കടിച്ച പറ കൊല്ലം ജില്ല രണ്ടെണ്ണം പത്തനംതിട്ട ജില്ല അഞ്ചെണ്ണം എന്നും പറ ഇങ്ങനെ ന്യൂസ്‌ അങ്ങോട്ട് വരുന്ന കാണണോ യു ആം ഒരു ദിവസം വരെ ഓ ഗോ ഒരു ദിവസത്തെ പാമ്പ് കടിച്ചവരെ എണ്ണം ഇരുപത് എന്ന പൊറത് നമ്മള് ചാര്ക്കു ദൈവമേ എല്ലാ പണ്ട് കോവിഡിന്റെ ടൈമില് കണക്കായിരുന്നു കൊറോണ അവിടെ എത്ര ഇവിടെ എത്രായിരുന്നു ഉം
ഭയങ്കര പാമ്പന്റെ ശല്യം ഞാനും എനും പേടിയുണ്ട് അത് ഇവിടെ പാറയൊക്കെ കിടപ്പുണ്ട് ട്ടോ വീട് പണിയുടെ ഇത് പാറയാ അപ്പൊ അതുകൊണ്ട് ഇപ്പ ഞാൻ പറഞ്ഞ തന്ന പിന്നേ അതെ
ആഹ് ഹ ഹ ഹ ആഹ് ആഹ് പിന്നെ പാറ വിറക്